ആ
ഹലോ ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
മഴയുണ്ടോ
മഴ ഇണ്ടാർന്ന് ഇപ്പില്ല
ഇപ്പല്ല ഇവിടെ ഇപ്പ നല്ല മഴയാണല്ലോ
ഇവിടെ നല്ല മഴയ ഇണ്ടായിരുന്നു
ആണോ
നിന്നേ കണ്ണ്
ആ
ചായ കുടിച്ചോ
ഓ ചായയൊക്കെ കുടിച്ചു മക്കളെ വായിപ്പിച്ചാണ് ഇരിത്തീനി
ആ പണിയക്കെ കഴിഞ്ഞേ
പണി കഴിഞ്ഞഞ് കുട്ടികള് വായിക്കണോരൊക്കെ ഉണ്ടോ പഠിക്കണല് സ്കൂള് പോണല ഇണ്ടോ
പ്രസവിച്ചിട്ടുള്ളൂ പ്രസവിച്ച് പതിനഞ്ച് ദിവസമായി
അത്ര ആയിട്ടള്ളൂ അപ്പൊ ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റേ
ചെയ്യ ചെയ്യല് അത
കുഴപ്പന്നു
ഏയ് കൊഴപ്പൊന്നുല്ല
ആ
ആ എത്ര ആയി കുട്ടിക്ക് പതിനഞ്ച് ദിവസോ ഓ
ആ അവിടെ
ഏ ഇന്റത് ചെറു
ആ എത്രപിള്ളേരുണ്ട്
രണ്ടാള്
ആ
ആ
പണിയൊക്കെ കഴിഞ്ഞോക
ആ പണി കഴിഞ്ഞ് പണി രാവ രാവിലെ ചോറോട് വെക്കണല്ലേ പിന്നെ അങ്ങനെ വല്യ പണിയൊന്നും ഇണ്ടാവുല
ആ
ആരാ വീ വീട്ടില ഉമ്മയാണ് ആ
ആ
എന്ത് കുട്ടി എന്താ മോനോ മോളോ
പെൺകുട്ടിയ
മോള
ആ
ആ
മം
അന്റെ വീട്ടിലെ നെയക്കൂലെ
ആ ഞാൻ എന്റെ വീട്ടില ആ ആദ്യത്തതാ
ആ
അ ഇവടെ ഉമ്മാക്കാരേണ്ടോ സഹായത്തിന് ങ്ങെളെന്നൊള്ളു
ആ ഉമ്മാടെ കാലോടിഞ് ആക്സിഡന്റായിട്ട് കാലൊടിഞ്ഞേക്ക
കയ്യോ -
ആരുല്ല ഉമ്മന്നെ എങ്ങനെയെങ്കിലൊക്കെ നോക്കും പിന്നെ എനിക്ക് പറ്റണ ഞാൻ തന്നെ എണീച്ച്
ട്ടില് ആകെ ഒരു മോളന്നൊള്ളൂ
ഇനി ക്കാക്കേണ് കാക്കക്ക് ജോലിക്കോണ്ടേ ചെലവോടെ എന്റെ വീട്ടിൽ ഇക്കാക്കാണ് ള്ളത് ഇക്കാക്ക
ആ ഇക്കക്കല്യാണം കയ്ച്ചില്ല
ഇക്കാക്ക കല്യാണം കഴിച്ചിട്ടില്ല
ആ അപ്പൊ പിന്നെ മ്മന്നെ ണ്ടാവള്ളൂല്ലേ
ആ
ഓ ബുദ്ധിമുട്ടാണ്
ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ അതാ ഉമ്മ പയ്യെ ചെയ്ത് വരുമ്പോ സമയങ്ങളാവും എന്നാലും ചെയ്ത് തര്ണ്ടല്ലോ
ആ അല്ല സിസേറിയനാണോ
അല്ല
ആ ആ് അപ്പൊ പിന്നെ നിനക്ക് ഇട്ക്കാലോ കൊറെക്കെ
ആ ആ കൊറച്ചൊക്കെ ങ്ങനെ ചെയ്യും പിന്നെ കൊറൊക്കെ ചെയ്യുമ്പോ ചീത്തറിയും അനങ്ങാണ്ടവിടെ കെടക്കെടി ന്നും പറഞ്
ആ
ഓ ആരുല്ലമ്മക്ക് അനിയത്തി അങ്ങനൊന്നുല്ല ഏട്ടത്തി
ഇണ്ട് ഇത്താത്തണ്ട് ഒരു രണ്ട് താത്തമാര്ണ്ടായി അയില് രണ്ടാമത്തെ ഇത്താത്ത മരി ച്ച് ദുബായിൽ കെടന്ന് ആ ദുബായിൽ കെടന്ന് പിന്നെപ്പംമൂത് തുണ്ട് അത് പിന്നെ അങ്ങനെ അതെ ഒരുമാതിരി സ്വഭാവാ
ആ സാരല്ല പടച്ചോനോട് പ്രാർഥി ക്ക് മേങ്ങട് കഴിഞ്ഞു കിട്ടൻ ദിവസങ്ങള്
ഉംദുആ ചെയ്യ് അവിടെരിക്ക അവിടെക്ക
എന്ത പേര്ട്ടെ?
ഫാത്തിമ
ഫാത്തിമ
ഫാത്തിമ
അനുള്ളൂ
ഫാത്തിമന്ന് പ്രസവിച്ച ഇനി വിളിച്ചോ ഫാത്തിമന്ന വിളിച്ചേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടത് ഹാലാ മെഹറി
ആഹ് ഉം നല്ല അടിപൊളി പേരാണല്ലോ
ഉം ആഹ് ഫുഡച്ചല്ലേ സമയംആവും ആഹ് കിടക്കുമ്പത്തന്നെ ഒരു മണിയൊക്കെ ആവും
തന്നെ കുട്ടി ഉറക്കണ്ടാവലല്ലേ രാത്രി
അങ്ങൻത്തെ കൊഴപ്പൊന്നുല്ലപ്പ അവളുടെ വയറ് നിറഞ്ഞഞ് കഴിഞ്ഞാല് അവള് കിടന്നോളും.
അപ്പൊ പിന്നെ എങ്ങനെയാ അത്ര ഒരു മണിയൊക്കെ ആവണത് കിടക്കാന്.
ഇക്കക്കെ ഡെലിവറിയുടെ ദിനാ പോണേ
ആഹ്
അപ്പൊ പോയി വരുമ്പോ ഒരു മണിയക്കെ ആവും എറണാകുളത്താ പോണേ
തന്നെ
എന്തടെ
ഓഹ്
ആഹ ആഹ് സപ്പ പോ കപ്പസ
പ്പിക്കണ്ടില്ലേ അമ്മ
ആഹ ഉമ്മ എടുത്തേക്കാ
ആഹ എടുത്തക്ക?
ആഹ് കരഞ്ഞേ മൂത്രയിച്ചിട്ട്
ആഹ്
അപ്പൊ ഉമ്മ എടുത്തു ഇവിടെ മടി കിടത്തി വെക്ക
അ ഫുഡൊക്കെ എന്താ കഴിച്ചങ്ങട്ട് ഫുഡൊക്കെ എന്താ കഴിക്കല്?
ഞാനാ
സദാഭക്ഷണംനല്ലേ? അതാ നല്ലത് ഉം മറ്റത് പെട്ടെന്ന്
ആഹ് സാദാചോറെനയ പക്ഷെ ഞാൻ അധികം ഫുഡക്ക
ആ എണ്ണയും പിന്നെ നെയ്യൊക്കെ ഉണ്ടാവൂലേ? അതൊന്നും ഇട്ടാണ്ടുള്ള ഭക്ഷണം അധികം കഴിക്കണ്ട.
ആഹ ആഹ ആഹ. അപ്പൊപിന്ന തടിയില്ല
ഏ ആയിക്കോട്ടെ ന്നാലും ഒന്നിനും പറ്റാതാവു അത് ഇങ്ങട്ട കഴിച്ചാങ്ങട്ട് തടിച്ച്ങ്ങട്ട് വരുവേ.
ആഹ്
സദാ നമ്മള് വീട്ടുണ്ടാക്കണ ഭക്ഷണത്തിന ഒക്കൂല്ല
ആഹ് പിന്നെന്താ അവിട ആരക്കെ ഇണ്ട് ആഹ്
ഉമ് ഞങ്ങള് വേറെ പോന്നതാണ് ഇവിടെ ഉമ്മക്കേണ്ട് പെണ്ണിന്റെ ഉമ്മയും ഞങ്ങള്ള് കൊറെേ മക്കളുണ്ട് ഇവിടെ അപ്പം ഞങ്ങള്ള് ഇപ്പൊ വീട്ടില് ഞാനും എന്റെ മക്കളും ഹസ്ബൻഡേ ഉള്ളൂ
ഹും
ഓനിപ്പം പ്ലസ് ടു കഴിഞ്ഞ് ഇനിപ്പോ എന്തെങ്കിലും ഒരു കോഴ്സിന് ചേർത്തണം
ആഹ് അയ്യോ പിന്നന്താ
വയറ് കാഞ്ഞ് നിക്കാൻ പാടില്ലാന്നാ
ആഹ് ഇപ്പ തന്നെ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുള്ളൂ
ആഹ് വിശന്ന് നിക്കാൻ പാടില്ലന്നാണ്
ആഹ് കൊച്ചിനു ഭയങ്കര ഗ്യാസ്സാണേ ഡോക്റ്റ
എക്കണ്ട എന്തെങ്കിലൊക്കെ എടുത് കഴിച്ചോളോണ്ടി
ആഹ് കഴിക്കണ്ണ്ണ്ട് പക്ഷെ ഈ ഇതാവുമ്പ ഈ ഗ്യാസ് കെറണ്
അഹ് ആഹ്
രാവിലെ അവള് വെളുപ്പിന് എനീക്കണ അപ്പൊ എണീക്കുമ്പോ ആ ഒരു ഇത്ളളത് കൊണ്ട് ഒറക്ക ക്ഷീണവും മൊത്തത്തീൽ
ആ മൊത്തത്തിൽ പണിയാവും പിന്നെ ഒന്നും കഴിക്കാണ്ടായാലേ
എടക്ക് കഴിക്കാനുണ്ട് കൊറച്ചക്കേ
ഉമ്മ ഉമ്മ ഒറ്റക്കെ ഉള്ളു പറഞ്ഞിട്ട് എനിക്കൊരു ഇടങ്ങേർ
ആഹ് ആഹ് ഉമ്മ മാത്രേള്ളു പിന്നെ ഹസ്ബൻഡ് വരുമ്പോ ഹസ്ബൻഡ് സഹായിക്കും അങ്ങനെക്കെ പാച്ച് ആഹ് അപ്പ ആസ്പത്രിയിലക്കെ ർനപേ കെട്ടിയോനും ഉമ്മയും മാത്രം ഉണ്ടായിരുന്നുള്ളൂ
അവിടത്തുമ്മല്ലേനോ
അവിടത്തെ ഉമ്മാക്ക് വയ്യാ ഉമ്മാക്ക് ക്യാൻസറാണ് ആഹ് പിന്നെ അവിടെ നാത്തൂന്മാരൊക്കെ ഇണ്ട് പിന്നെ അവര് വനീലാ
ഓഹ് ഒർക്ക് പിന്നെ ഓരതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടാവല്ലോ
അങ്ങനെയൊന്നില്ല ഓവരേപ്പഴും അവിടെ തന്നയാ
ആഹ്
ആഹ് പിന്നെ ഏ മൂത്തത് കല്യാണം കഴിച്ച് രണ്ടാമത്തത് വീട്ടില് തന്നെ പ്ലസ് പ്ലസ് ടു അല്ല ഡിഗ്രി സെക്കൻഡിയർ ആയി
ആഹ് കല്ണം കഴഞ്ഞുണ്ടാവല്ലല്ലേ
ഇല്ല പിന്നെ അനിയന്മാരള്ളേ
ആഹ് പടച്ചോനോട് നല്ല പ്രാർത്ഥിക്ക്
ആഹ് പിന്നെല്ലണ്ട അടിക്കണ്ട ആ
ഇന്റെമ്മീം അങ്ങെൻത്തെന്നേനീ ഇന്റെമ്മ മാത്രോള്ളയ്നീ ഞാൻ പ്രസവിച്ചു കെടക്കുമ്പോ
ആ അതയ് ഞാൻ വിളിക്കാട്ടോ ഒരു കോളു വര്ണ് ണ്ട് ആ ശെരി അതാരാ